ഹലോ
കേക്കാവോ
ആഹ് കേൾക്കാം
ആ എന്തൊക്കെയുണ്ട് വിശേഷം
സുഖം
ആഹ് ഏത് ജില്ലയാ
കൊല്ലം ജില്ല
ആഹ് ഞാനും കൊല്ലം ജില്ലയ എനിക്ക് വേറെ രണ്ട് മൂന്ന് പേരെ കിട്ടിയായിരുന്നു കൊല്ലം ജില്ലക്കാരെ
അരൊക്കെ
വേറെ വേറെ കൊറെ ചേച്ചിമാരും ഒക്കെ കിട്ടിയായിരുന്നു അങ്ങനെ മഴയൊ ഒക്കെ ഉണ്ടോ അവിടെ
മഴ ഇപ്പം ഇല്ല കുറച്ച് നേരം മഴയായിരുന്നു
ആഹ് സിനിമയൊക്കെ കാണാറുണ്ടോ
സിനിമൊക്കെ ഇപ്പം കണ്ടിട്ട് വന്നതേ ഉള്ളൂ
ആണോ ഏത് സിനിമയാ കണ്ടെ
ബ്ലാസ്റ്റ്
നല്ലയാണോ
നല്ലതാണ്
ഏതാ ലാംഗ്വേജ്
തമിഴ്
ഉം വീടിനടുത്ത് തിയേറ്ററൊക്കെ ഉണ്ടോ
പുനലൂര്
ആഹ് അവിടെ എനിക്കന്ന് മൂന്നാല് തിയറ്ററും കണ്ടില്ലേ
ഉണ്ട്
ആഹ് എ എല്ലാ തിയേറ്ററിലും മാറി മാറി പോകാറുണ്ടോ അതോ ഇഷ്ടപ്പെട്ടൊരിടത്തേ പോവാറുള്ളോ
എല്ലായിടത്തും പോവും
ആഹ്
ഏഹ്
ആഹ് പി എസ് സി ഒക്കെ നോക്കുന്നുണ്ടോ
ഏഹ് കേട്ടില്ല
നോക്കുന്നുണ്ട്
ആഹ് എങ്ങനുണ്ട് ഇപ്പോഴത്തെ എക്സാം ഒക്കെ
ഇപ്പഴത്തെ എക്സാം ഒക്കെ ടഫാന്ന് തോന്നുന്നല്ലോ
ഉം ശരിയാ എനിക്കും എഴുതിയപ്പോഴൊക്കെ ഇച്ചിരി പാടായിട്ട് ഞാൻ പിന്നെ ഇപ്പം കുറച്ചു നാളായതേ ഉള്ളൂ എഴുതി തുടങ്ങീട്ട്
ഉം
ആഹ് നേരത്തൊക്കെ എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ ആഹ് ഡയറക്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു തോന്നുന്നുല്ലേ
ഡയറക്റ്റ് ക്വൊസ്റ്റ്യൻ ആരുന്നു
ആഹ് ഇപ്പൊ ആണെങ്കി സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉൾപ്പെടുത്തി പിന്നെ മാസ്റ്റർ ഫോളോയിങ്ങും
ആഹ്
പിന്നെ ആ സ്റ്റേറ്റ്മെന്റ് തന്നെ വർഷവും ദിവസവും വരെ അവര് ആഡ് ചെയ്യുന്നുണ്ട്
അതെ അതെ
എങ്ങനെയുണ്ട് ജി കെ ആണോ മാത്സ് ആണോ ഏതാണിച്ചിരി ടഫ് അല്ലെങ്കിൽ ഏതാച്ചിരി എളുപ്പം ഇപ്പോ ഉള്ളത്
മാത്സ് ഇച്ചിരി ടഫ് ആണ്
ആഹ് ജി കെ ഒക്കെ എങ്ങനെണ്ട്
ജി കെ കുഴപ്പല്ല പിന്നെ സയൻസ് ഇച്ചിരിപാടായിരിക്കും
ആഹ് സയൻസിന്നൊക്കെ വലിയതായിട്ട് ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ കുറവാന്ന് തോന്നുന്നു ഇപ്പോ
ആഹ് പ്ലസ് ടു ലെവൽ ഒക്കെച്ച് പ്ലസ് ടു അല്ല ടെൻത്ത് ലെവലിലൊക്കെ മിക്കവാറും കാണുമല്ലോ ടെൻത്ത് പ്ലസ് ടുവിനെന്തൊക്കെ സയൻസ് കാണു
ആഹ് രോഗത്തിന്നൊക്കെ കൊറെ ചോദിക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ രോഗാണുവും
ഉം
പിന്നെല്ലേ വൈറ്റമിന്റെ കുറവ് പിന്നെ എന്തുവാ അങ്ങനെന്താ വൈറ്റമിന്റെ പോഷൻന്നൊക്കെ കുറെ ചോദ്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ
ഉം
ഉം കറണ്ടഫെയറൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ടോ?
കറണ്ടഫയറും കുറച്ച് ടഫായിരിക്കും ല്ലേ.
കറണ്ട് അഫെയർ ഞാനാണെങ്കില് ആഹ് ഇടയ്ക്കൊരു സമയത്ത് കറക്റ്റ് ആയിട്ട് നോക്കിക്കൊണ്ടിരുന്ന അത്. അന്നേരം എനിക്ക് വല്യ ട്ട അതൊന്നല്ല. പിന്നെ ഈ ആഹ് ങ്ങനെ ഗെയിംസ് ക്കെ ഉണ്ടല്ലോ? അതൊക്കെ നമുക്ക് പാടാ. ജെയിംസ്, ഉച്ചകോടി അതിന്റെക്കെ ഇങ്ങനെ മാർ കൊണ്ടേ ഇരിക്കുന്നോണ്ട് നമുക്ക് പാടാം. ഗെയിംസന്നെ ഇഷ്ടം പോലെ ഗെയിംസ് ഉള്ളതുകൊണ്ടങ്ങ് പാടാം.
ആഹ്
പിന്നെ അവാർടെക്കെ വലിയ കുഴപ്പല്ല. നമ്മള് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വർഷം വച്ചും പിന്നെ അവര് വർഷത്തി എത്രാമത്ത വാർഡ് എന്നൊക്കെ ചോദിക്കും. അത് ഒരു പാട.
ആഹ്
അതുപോലെ ഇപ്പ എത്രാമത്തെ മന്ത്രിയാണിത്. അങ്ങനെയും കൂടെക്കെ ഇപ്പ ചിലത്ത് ചോദിക്കുന്നുണ്ട്.
ഉം
അല്ലാതെ കൊഴപ്പ ഇല്ല. പിന്നെ ഈ പറഞ്ഞണക്ക്. പിൻ വാതിൽ നിയമനം ക്കെ ഉള്ളതുകൊണ്ട് കൊറേ അവസരങ്ങളൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്.
ഉം
ലിസ്റ്റില് ഏഹ് എതെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ?
ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്ന. കൊറെ ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്ന.
ആഹ് ഏതൊക്കെ ഫിസിക്കലൊക്കെ ക്ലിയറെയ്യുന്ന എക്സാം ഒക്കെ ഉണ്ടായിരുന്നോ?
ഉം ഉണ്ടായിരുന്നു.
ഏതൊക്കെ ഉണ്ടായിരുന്നു.
ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഉണ്ടായിരുന്നു. പിന്നെ എക്സൈസ്. ഓഫീസറ്. പിന്നെ ഫയർമാൻ റയിനി, ഫയർമാൻ റെയ്നി. അങ്ങനെയൊക്കെ ഉള്ള അതിനകത്തൊക്കെണ്ടത്.
ആഹ്. ഇതിനെല്ലും ഏകദേശം ഒരേ ഫിസിക്കൽ ഒരേ പോലെ ആയിരിക്യോ.
ഇതിനെല്ലാം സിക്കും ഒരേ പോലെ.
ആഹ്
ഒരേ ടൈ പ്പാ.
ആഹ് ഓട്ടൊക്കെ എത്രക്ക് ണ്ടാർന്ന്.
ഓട്ടം ഒരു ഒരു കിലോമീറ്റർ. ഛെ ഒരു കിലോമീറ്റർ അല്ല. നൂറ് മീറ്റർ ഓട്ടം.
നൂറ് മീറ്റർ. ഏറ്റവും ആദ്യം ഓടിയെത്തുന്ന ആരാ അങ്ങനെ അല്ലെ?
ഉം ഏറ്റവും ആദ്യം ഓടിയെതന്നെ. രണ്ട് പേർക്ക്. അല്ല. ഫസ്റ്റ്, സെക്കൻഡ്, തേഡ് അങ്ങനെ. മൂന്ന് പേർക്കണ്ട്.
ആഹ് ഫിസിക്കല്ല് മൊത്തം എത്ര എണ്ണവുണ്ട് അഞ്ചോ അതോ ആറോ?
ഏഴണ്ണത്തി അഞ്ചെണ്ണം ഏഴാണോ ഒമ്പതാണോ ഓർക്കുന്നില്ല കറക്ട്ടായിട്ട്
ആഹ് ആഹ് ഈ അടുത്തെ എന്തെങ്കിലും ഫിസിക്കല് ഉണ്ടായിരുന്നോ
ഇല്ലില്ല
ആഹ്
ഇതൊക്കെ കൊറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാ
ആഹ് ഞാൻ ഇതുവരെ ഫിസിക്കലൊന്നും അറ്റന്റ് ചെയ്യാൻ അത്രേം ഫലൊന്നും വന്നൊന്നും ഇല്ല പിന്നെ ഇങ്ങനെ ഏഹ് പഠിച്ചച്ച് തൊടങ്ങിയതേ ഒള്ളൂ
ആഹ്
പിന്നെ തന്നാണോ പഠിക്കുന്നേ
മുൻപ് ക്ലാസ്സ്ന് പോവായിരുന്ന
ആഹ്
ഇപ്പം തനിയേ പഠിക്കാ
ആഹ്, ഇപ്പം പിന്നെ ഓൺലൈലൊക്കെ പഠിക്കാൻ ഉണ്ടല്ലോ ജെറിൻസാറിനൊക്കെ അറിയോ മറ്റേ ത്രിക്സാണ്ടറിലെ
ആഹ് അറിയാം അറിയാം
ആ പുള്ളീനാ നല്ലെ ഇപ്പം പുള്ളി മറ്റേ ഇതിന്നൊക്കെ മാറിയെന്ന് തോന്ന്ന്ന് സൈലത്തീന്ന്
ഹ്മ്മ്
സൈലത്തിന്ന് മാറി ആഹ് പുള്ളി ഇപ്പോ സ്വന്തമായിട്ടൊരു ഇത് തൊടങ്ങിട്ടുണ്ട്
ആദ്യമേ പുള്ളി സ്വന്തമായിട്ടായ്ര്ന്ന്, ആഹ് ആഹ് ആലിമ സ്വന്തമായിട്ട് പിന്നെ അണ്ണക്കാദമി വന്നിട്ടുണ്ടായി
ആഹ് അതൊന്നും എനിക്കറിയത്തില്ല, സൈലത്തില് ഞാന് ഒണ്ടായിരുന്നപ്പോ ഉണ്ടായിരുന്നു പുള്ളി ഹ്മ്മ് സൈലത്തിന്റെ ഒരു പ്രെമോഷനായിരുന്നു പുള്ളി.
ആഹ്
അത് കഴിഞ്ഞ് ഇപ്പം പിന്നെ സൈലത്തിന്റെ പുള്ളി പോയി പക്ഷെ സൈലത്തി പിന്നെ ഇസ്മായിൽ സാറും പിന്നെ അജ്മൽ സാറും ഉണ്ട് അവര് നല്ല അടിപൊളിയാട്ടോ പക്ഷെ എനിക്ക് തന്നാ അവര് ഈ ജെറിൽസാറിന്റെ അത്രേയും ഫേമസ് ആണോന്ന് എനിക്കറിയത്തില്ലാ പക്ഷെ നന്നായിട്ടന്നെ അവരും പഠിപ്പിക്കുന്നുണ്ട് നമുക്കത്ര നല്ലായിട്ട് മനസ്സിലാവും.
ഇസ്മായിൽ സാറിനെ കൊറച്ച് ഫേമസാ അറിയാം
ഹ്മ്മ് അജ്മൽ സാറും നല്ല അടിപൊളിയായിട്ട് പഠിപ്പിക്കും ഈ ജോഗ്രഫി ഒക്കെ എങ്ങനെയാ പഠിക്കുന്നേ ഈ നദികളും ഇതൊക്കെ എങ്ങനെ ഓർത്തിരിക്കും
അത് നേരത്തെ ക്ലാസ്സിന് പോയപ്പം പഠിച്ച ഈ ഇതാണ്.
ആഹ്, ജോഗ്രഫി ആണോ ഹിസ്റ്ററി ആണോ എളുപ്പം?
ഹിസ്റ്ററി.
ആഹ് ഞാൻ സ് കൂളിൽ പഠിക്കുമ്പം എനിക്ക് ആ ഭയങ്കര ഇഷ്ടവായിരുന്നു ജോഗ്രഫി പഠിക്കാനായിട്ട്
ഉം
ആഹ് ഹിസ്റ്ററിയോട് ഇഷ്ടക്കേടൊന്നുല്ല പക്ഷെ ഹിസ്റ്ററി ഇഷ്ടാ കാരണം. ഈ നമ്മള് വർഷങ്ങളും ഈ ആൾക്കാര പേരും അതൂതൊക്കെ എഴതുമ്പത്തിന് നമുക്ക് മാർക്ക് കിട്ടുവല്ലോ. പക്ഷേ പി എസ് സിക്ക് അങ്ങനൊന്നും അല്ലല്ലോ ഓര് ഓരോ വട്ടം എന്തേലൊക്കെ പുതിയ ചോദ്യങ്ങളൊക്കെ തപ്പിക്കൊണ്ട് വരും.
ഉം
അങ്ങനെ വരുമ്പോ നമ്മക്ക് മറ്റേലതൊക്കെ അറിയാവോ ചൈനീസ് റവല്യൂഷനും, അമേരിക്കൻ റവല്യൂഷനും
അതൊക്കെ ഈ ഈ സിലബസിനകത്ത് ഇതൊക്കെണ്ടോന്ന് അറിയിത്തില്ലല്ലോ.
ആഹ് അവരുടെ പേരുകള് തന്നെ ഇച്ചിരി പാട് പേര്കളാ. ഉംഅ്
ഇപ്പ ടൈമിങ്ങെത്ര ആയി?
ടൈമിങ് ഏഹ് പത്ത് മിനിറ്റ് വരെ സംസാരിച്ചിട്ട് കോള് കട്ടെയ്യാം.
ആഹ് ആഹ്
ഐ പി എല്ലൊക്കെ കാണോ?
ഐ പി എല്ല് കാണും. ഇനിയിപ്പോ ഫുട്ബോള് വരുന്നുണ്ടല്ലോ.
ആഹ് ആരെ കളിയാഏറ്റെഷ്ടം ഫുട്ബോളില്?
ഫുട്ബോളി അർജന്റീന മെസ്സി പിന്നെ ഫ്രാൻസ്.
എല്ലാരെം കാണോ?
കഴിഞ്ഞ പ്രാവശ്യം എല്ലാരുടേം കളി എല്ലാ മാച്ചും കണ്ട്.
ആഹ്
രാത്രിയിലൊക്കെയിരുന്ന്.
ആഹ് ആഹ് തന്നെ ഇരുന്ന് കാണോ അതോ കൂട്ടുകാരോ വീട്ടുകാരോ ആരെലുണ്ടോ?
കഴിഞ്ഞ പ്രാശ്യം തന്നെ ഇരുന്നാ കണ്ടത് ചെലപ്പം ഏഹ് വീട്ട് ത്ത് കൂട്ടുകാരൊക്കെ ഉണ്ട്.
ആഹ് ആഹ് ആഹ് കൊഴപ്പല്ല നിങ്ങടെ ടീമുകാരൊക്കെ വിജയിക്കട്ടെ.
ആഹ്
ആഹ് ശരിയെന്ന കട്ടെയ്യുവാണേ
ആഹ് സമയം ആയാ?